ഹലോ സുഖം തന്നെ
എന്താ പരിപാടി
ഞാനിവിടെ പഠിക്കാണ് തമിഴ്നാട്ടിൽ
അയിച് ഇത്കു. അതല്ലാ. പഠിക്കാൻ വേണ്ടിട്ട് എന്താ എന്താ പഠിക്കണത്
ഞാൻ ഓക്യുപ്പേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്ക
ഒക്കുപേഷണൽ തൊപ്പിയോ അതെന്ത് കോഴ്സാ
അതെന്ത് കോഴ്‌സെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിസിയോെറപ്പിക്ക് അതുപോലെ ഉള്ളൊരു കോഴ്സാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സ്ട്രോക്ക് വന്ന ആൾക്കാർ അതുപോലെ പിന്നെ ഇപ്പം കുട്ടികളിലാണെങ്കിൽ ഓടിസം എഡിഎച്ച്ഡി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളില്ലേ അവർക്കൊക്കെ നമ്മൾ അവരുടെ കാര്യങ്ങൾ അവരെ ചെയ്യാനുകള്ളാരു സ്വയം പര്യാപ്തരാക്കുക അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ
ആ അത് ശരി ഞാൻ ഇതിന് വേണ്ടി കേട്ടണ്ട് കേട്ടോ ആ ഞാന്
എന്താ പഠിക്കുന്ന
ഞാനോ. ഞായൊരു സസ്പെൻസ് പറയാം. ഞാനു ഓട്ടിയ പഠിക്ണത്.
ഏ എന്നിട്ടാണോ അതെന്താ ചോദിച്ചത്.
അത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അതിനെ പറ്റി എങ്ങനെയാണെന്ന് അറിയണ്ട ഓരോത്തരുടെ ഫീഡ്‌ബാക് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിതാ
അത് ശരി ഏത് എവിടെയാ പഠിക്കുന്നേ
വ്യാനി റോഡ്
ആ ഹാ ഹാ ഓക്കേ ഓക്കെ തമിഴ്നാട്ടില് ല്ലേ
മാ തമിഴ്നാട്ടില്
ആ അടിപൊളി
അങ്ങനെ എന്തൊക്കെ ഇണ്ടാക്കൻ അറിയാം ഭക്ഷ്ണം
ഭക്ഷണോ ഭക്ഷണം എനിക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ ഇണ്ടാക്കും എന്നു വെച്ചാ എനിക്കിഷ്ട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇണ്ടാക്കും
ആ
അവിടെ എങ്ങനെയാ പീജെയന്നയാ താമസിക്കണത്
അതെ അതെ ഞാൻ ഫസ്റ്റ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു പിന്നെ അവിടുന്ന് മാറിട്ട് ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആ പി ജി എടുത്തിട്ട് നിക്കാ
അത്ശരി
ഉം അങ്ങനെ താനെങ്ങനെയാ
ആ ഞാന് എന്താണ് ഇതുപോലെ തന്നെ പി ജി ആണ് ഞങ്ങളും ഇതുപോൽതന്നെ ഞാനൊരു ഫ്രണ്ടിനായിട്ടാണ് അങ്ങനെ താമസിക്കുന്നത്
അ ഹോ ഹോ ഓ ഓക്കേ ഓക്കെ രാത്രിത്തെ ഫുഡെഒക്കെ കഴിഞ്ഞോ
രാത്രികൽത്തെ ഫുഡ് കഴിച്ചിട്ടില്ലേ എനിക്ക് ഭയങ്കരായിട്ട് ബോഡി പെയിനായിട്ട് ഇത്ര നേരോം
ആണോ ഓ ആ ബാക്കിന്ന് നോട്ടിഫൈ- ഫിക്കേഷൻ്റെ സൗണ്ട് ആണോ കേക്കുന്നെ അതൊന്ന് ഓഫയ്ത് വെക്കാവോ
നോട്ടിഫിക്കേഷന്റെ സൗണ്ടോ ഒന്നു ഇല്ലല്ലോ
ആണോ പക്ഷെ ഇങ്ങനെ എനിക്ക് കേക്കാം അത് എന്നാല് എന്താന്ന് അറിയില്ല്യ
എനിക്ക് തോന്നുന്നത് ഫാൻ കറങ്ങണതാവുന്നാ
എന്നാ ചെൽപ്പം അതാവും
കാരണം ഞാനുന്നും ഓൺ ആക്കിവെച്ചിട്ടില്ല ഒന്നാമത് എന്റെ ഫോൺ സൈലന്റിലാണ്
ഔ എന്നാല്
ഈ ഫാനിന് ഭയങ്കരെ സൗണ്ടാ എവിടെ ഇട്ടാലും ശബ്ദംകേക്കും അതാ
ഓഹ് എന്റെ റൂമിത്തെ ഫാനും അങ്ങൻതന്നെയാ
ആണ് നമ്മൾ തമ്മിൽ കൊറെ മേച്ച് ഉണ്ടല്ലോ
അതെ അതെ നല്ല മേച്ച്ണ്ട് ഞാനാആദ്യായിട്ടാ വേറൊരു ഓട്ടി പഠിക്കുന്ന കുട്ടീടെ കേ കാണുന്നത് തന്നെ മീൻസ് എന്റെ കോളേജിൽന്ന് അല്ലാതെ
ആണോ ഞാൻ കൊറെ പേരേട് സംസാരിക്കില്ലണ്ട് ഞങ്ങള് ട്രെയിനിലൊക്കെ പോവുമ്പോ സംസാരികാല്ലോ
ആ ഞാനങ്ങനെ സംസാരിക്കാറില്ല ഞാൻ അധികം സംസാരിക്കാത്ത ടൈപ്പാ
ആണോ പക്ഷെ ഇപ്പം നന്നായി സംസാരിക്ക്ണ്ടല്ലോ
അതിപ്പോ നമ്മളൊര് ആവശ്യം വരുമ്പോ സംസാരിച്ചല്ലേ പറ്റൂ അതോണ്ട് സംസാരിക്കുന്നതാ
അത്ശരി ശരിയാ കാര്യം നടക്കാൻ നമ്മൾ എന്ത് വേണേലും ചെയ്യണമല്ലോ
അതെ അതെ
അങ്ങനെ കല്യാണ ക
അയ്യോ ഇല്ലല്ല എനിക്ക് പ്രാ കല്യാണം കഴിക്കാനുള്ള പ്രായൊക്കെ ആയി പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല
അത്ശരി അങ്ങനെയൊക്കെയാ
തൻ്റെ കല്യാണം കഴിഞ്ഞതാണോ
ഏയ് ഇല്ല ഇല്ല
ആ നമ്മളൊക്കെ കുട്ടികളല്ലേ പഠിക്കല്ലേ പഠിത്തൊക്കെ കഴിഞ്ഞിട്ടേള്ളൂ കല്യാണംയൊക്കെ
അതെ ആ പഠിത്തം പഠിത്തമാണല്ലോ മെയിന് പക്ഷെ പഠിപ്പൊഴികെ ബാക്കിയൊക്കെ നടക്കുന്നുണ്ടന്ന് മാത്രം
അയ്യോ സത്യം ഇങ്ങോട്ട് പഠി വന്നത്പഠിക്കാനാ പ പക്ഷെ അതൊഴികെ ബാക്കിയെല്ലാം നടക്ക്ന്നുണ്ട്
സത്യം എന്നാ എക്സാം
ഞങ്ങൾക്ക് എക്സാം പറഞ്ഞേക്കുന്നേ ഇപ്പോ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ ഓഗസ്റ്റിലൊക്കെ ആവാനാ സാധ്യത എങ്ങനെയെന്ന് അറിയില്ല
അത് ശരി അങ്ങനെയൊക്കെയാണല്ലെ പ്പോ ഞങ്ങൾക്കും അതെ നമ്മക്ക് പിന്നെ ഒരുമിച്ചിട്ടായിരിക്കും എക്സാമ് ചാനു നിങ്ങളുടെ കോളേജ് എങ്ങനെ ഇയർലി ആണോ എക്സാമ്
ആഹ് അതെ അതെ
ആഹ് ഞങ്ങളെ കോളേജും അങ്ങനെയാ
ഈ കഴിഞ്ഞന്റെ മുന്നത്തെ വർഷം നമ്മൾ ഗോവയ്ക്ക് പോയിരുന്നു അതിന് വന്നിട്ടുണ്ടായിരുന്നോ
ഇല്ല ഇല്ല ഞാന് ആദ്യം എസ് ആർ എമ്മില് ഓട്ടിസം കോൺഫറൻസിന് മാത്രമ പോയിട്ടുള്ളൂ വേറോരു കോൺഫറൻസിന് ഞാൻ പോയിട്ടില്ല
ഓഹ് ഓക്കേ ഓക്കേ ഞാൻ അവിടെയും, അവിടെയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോവയിലും പോയിട്ടുണ്ടായിരുന്നു, ഗോവയിൽ പോയപ്പോ അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവിടെ
ആ ഞാൻ എല്ലാരും ഇവിടെ എന്റെ കോളേജ് പഠിച്ചവരൊക്കെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്കിങ്ങനെ ആഗ്രഹം വന്നു പക്ഷേ പോയ മതിയായിരുന്നു അങ്ങനെയൊക്കെ
ശ്ശോ എന്തേ പോവാണ്ടിരുന്നു?
അത് പിന്നെ കൂടെള്ളോരൊന്നും പോണില്ലന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മളും പോയില്ല പിന്നെ
ഇതുപോലെ ചില പിന്തിരിപ്പന്മാര്
ആ പിന്നെ ഞങ്ങളോരു പതിനേഴു മീറ്റർ വലുതാക്കി എടുത്തു പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ തോന്നാ പതിനായിരമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പോവാമായിരുന്നുന്ന് ഇനിയിപ്പോ കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ
ഉം പിന്നെ ഇപ്പം ഈ കൊല്ലത്തത് പോയേക്കുന്ന ഒഡീസയിലോട്ട് അങ്ങോട്ട് പോയി കൊണ്ടുപോയിരുന്നോ കോളേജുകാര്
ഇല്ല അങ്ങോട്ട് കൊണ്ടുപോയില്ലേ കാരണം ടിക്കറ്റ്
ആ ഞങ്ങളുടെതും അതെ ഞങ്ങള് പോണം എന്നൊക്കെ ഓർ ത്തിരുന്ന് പേരൊക്കെ കൊടുത്തതായിരുന്നു പക്ഷെ പിന്നെ അവർ പറഞ്ഞു ഇല്ല ഇത്തവണ കൊണ്ടുപോവുന്നില്ല. അത്രയ്ക്ക് ദൂരെയ ആയതുകൊണ്ട് വന്ന്
ആഹ്, അതൊന്നന്ന് സത്യം ഞങ്ങൾക്കും അതണ്ടായത് ഞങ്ങൾക്കന്നു കോളേജിൽ വേറൊരു പരിപാടി നടന്നിരുന്നു അപ്പോ സിൽവർ ജൂബ്ലി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പരിപാടി നടന്ന കാരണം വേറെനി ആ സമയത്ത് എല്ലാരും അതില് കോൺസെൻട്രേ ആയി അപ്പൊ അവര് ഇതിന്റെ കാര്യം മറന്നു എന്തായി ടിക്കറ്റ്സ് ഒക്കെ അപ്പതിനും ഫില്ലായി പിന്നെ നോക്കുമ്പോ ഒന്നും ഉണ്ടായില്ല
ഓ ആ സിൽവർ ജൂബിലിന്ന് പറഞ്ഞാ എന്താ ശരിക്കും പരിപാടി എന്താ
ആ പരിപാടി എന്താ വെച്ചാല് ഞങ്ങളുടെ കോളേജില് ഇപ്പൊ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയി ഇത് ബിയോപി ആയി പോയി, അപ്പോ അതിന്റെ സെലിബ്രേഷൻ ല്ലൊരു കോൺഫറൻസി വലി വെച്ചിട്ട വരുന്നു അപ്പൊ ഇ അപ്പ ഇവിടെ വ വന്നിരുന്നു ഇവിടെ
ആണോ ആ ശരിയാ ശരിയാ അതെ, അതെ, അതെ
ഓം. നിങ്ങളെ കോളേജ് നിര്ന്ന.. ഓ നമ്മുക്ക് പിന്നെ അറിയുന്നില്ലേ നമ്മൾ ആരാണന്ന് അതുകൊണ്ട് നമുക്ക് പിന്നെ മനസ്സിലാവില്ലേ, ഇങ്ങനെങ്കിലും ശബ്ദം കേട്ടിട്ടെങ്കിലും അറിയാൻ പറ്റിയത് ഭാഗ്യം
അതെ നിങ്ങളപ്പം, താൻ എന്തെങ്കിലും പരിപാടിക്ക് ഉണ്ടായിരുന്നോ സിൽവർ ജൂബിലിക്ക്
ആഹ് ഞാൻ ഡാൻസിന് ഉണ്ടായിരുന്നു
ഓ ഡാൻസറാണോ, ആഹാ അടിപൊളി
പക്ഷെ ഞങ്ങൾക്ക് തേടാ കിട്ടിയുള്ളൂ
ആഹ്
അത് ഒരു ഫൗള് കളി ഇണ്ടായി ഇടേൽ കൂടെ അങ്ങനെ ഉണ്ടായപ്പോ പിന്നെ ഞങ്ങടെ കോളേജില് കൊണ്ട് പരിപാടി നടത്തിയിട്ട് പിന്നെ നമ്മള് പ്രൈസ് വേണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ആവട്ടേന്ന് കരുതി
ആഹ്
അങ്ങനെയൊക്കെ ഉണ്ടായി
ഓ അടിപൊളി, അടിപൊളി
അങ്ങനെയൊക്കെ
ഉം, ഉം
എന്താ പിന്നെ വേറെ കാര്യങ്ങള് വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് അമ്മ അച്ഛൻ അനിയൻ പിന്നെ അച്ഛമ്മ അങ്ങനെയൊക്കെ
എല്ലാരും ഉണ്ടല്ലോ രസായിരിക്കുലെ എന്റെ വീട്ടില് ഞാന്, ഉമ്മ, അനിയൻ, അനിയത്തി ഉപ്പ വന്നിട്ട് ന ഇവിടെയല്ല പൊറത്താ
ആണോ എന്റെ അച്ഛനും പൊറത്താ ആഹ്, എന്താ ജോലി? എന്റെ അച്ഛൻ ഗൾഫിലാ കുവൈറ്റില്
അത് ശരി എന്റ ഇപ്പ ഓരോ വർഷം ഓരോ വാട്സ്കോടെന്ന്
ഓ എന്തത് മർച്ചന്റ് നേവി ആണോ
അതൊന്നുല്ല അത്ര വലിയ ജോലിയൊന്നുമില്ല
ആഹ് ഹാ -ഹാ
അങ്ങൻ ഞാൻ ഉദ്ദേക്ഷിച്ച എന്താ അറിയോ ഓരോ സമയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തേക്കും പോവേണ്ടി വരും ഡ്രൈവറാ എന്റെ അച്ഛൻ അ തെ എന്റുപ്പ
ഓക്കേ ഓക്കേ ഓ
നിന്റെ അച്ഛനെന്താ ജോലി
എന്റെ അച്ഛൻ സേഫ്റ്റി ഇൻസ്പെക്ടറാ അവിടെ ഒരു ഒരു പെട്രോളിയം കമ്പനിയില് അങ്ങനെ
അത് ശരി അങ്ങനൊക്കെയാണല്ലേ
ഉം പിന്നെ സിബ്ലിംങ്‌സൊക്കെ എന്ത് ചെയ്യുന്നു
എന്റന്റ എനിക്കൊരു അനിയനും ഒര് അനിയത്തിയ ഒള്ളത് അതില് അനിയനന്ന് വെച്ചാല് അവനിപ്പൊ ഡിഗ്രി ചെയ്തോണ്ടിരിക്കയാ
ആഹ് ഹാ- ഹാ എവിടെയാ നാട്ടി തന്നെയാണോ
ഏഹ്
നാട്ടി തന്നെയാണോ
നാട്ടി തന്നെയാണ് പക്ഷെ ഞങ്ങടെ ജില്ലയിലല്ല
ഉം ഓക്കെ ഓക്കെ ഓക്കെ ആഹ് -ആഹ് കേരളത്തിലന്നെയാണ് അല്ലേ
നാട്ടിൽ തന്നെയാണ് ഞാൻ മാ പൊറത്ത് പഠിക്കുന്നുള്ളൂ അവനിപ്പൊ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളു
ആഹ് ഹാ- ഹാ ഓക്കേ ഓ
അനിയത്തി ഇപ്പൊ പ്ലസ് വൺ അഡ്മിഷ കിട്ടീട്ടൊള്ളു ആമിനക്ക്
പത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കൊക്കെ
പത്തിലെന്താ കൊഴപ്പില്ലായിരുന്നു ഇപ്രാവശ്യം തൊട്ട് സിലബസ് ടഫാന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കെത്രയൊ വേറെ അഡ്രസ്സോ അങ്ങനെയൊക്കെയാ അവള് പറഞ്ഞത്
ആ ഇപ്രാവശ്യം അതെ ഞാനൊക്കെ ആ കൊറോണേന്റെ സമയത്തായോണ്ട് അങ്ങനെ അതായിരുന്നു
ആ അത് ശരി
മ്മ് ഹും അങ്ങനെയാട്ട് ആ- ആ എനിക്ക് നല്ല ഇഷ്ടാ
ആ നിങ്ങടെ വീട്ടി ചാമ്പക്ക ഉണ്ടോ
ആ എന്റെ വീട്ടിൽ കൊറേ ഉണ്ട് ഞാൻ ഇത്തവണ നാ കുട്ട നിന്ന് വന്നപ്പ എന്നി് കുറച്ച് എടുത്തിട്ട്ന്നു എന്നി് ഇവിടെയള്ള എ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിരുന്നു
ആ അടിപൊളി എനിക്ക് പ്പ ഫ്രണ്ട്സ് ഒന്നും ഇല്ല.
അയ്യോടാ
ച്ച പക്ഷെ കുറച്ച് സ്നേഹമ്മുള്ള രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്.
ആണോ?.
ആ അങ്ങനെ എനിക്ക് ഒരു ഫ്രണ്ട് എനിക്ക് ഫ്രഷ് ചാമ്പക്ക കൊടുനന്നു ആ
അതാണ് ഇങ്ങനെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ചെയ്യാ. ഓഹോ അടിപൊളി. അത് എറെ വീട്ടിലില്ലേ ഞാനും എന്റെ ചേച്ചി എല്ലാരും കൂടി ഇങ്ങനെ അതില് കുറച്ച് ഉപ്പ ഉപ്പു, മുളകും, വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങന മിക്സ് ചെയ്തിട്ട് കഴിക്ക
ആ എനിക്ക് അങ്ങനെ കഴിക്കണതൊന്നും അറിയില്ലായിരുന്നു. എന്ത് ഞാ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്ത് ഫ്രണ്ട്സ് ഫ്രണ്ട് ണ്ട് അവള് എനിക്ക് എന്താട്ടന്നെ ചെയ്തു തന്നു. അപ്പളാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പനിക്ക് നല്ല ഇഷ്ടായി.
ആ അതെ അതെ നല്ല ടേസ്റ്റ് അങ്ങനെ കഴിച്ചാൽ.
ആ ഞാനൻല്ലാണ്ടും കഴിച്ചിട്ടില്ല മുന്നോന്ന് എല്ലാരുംമുന്നെന്നും ചാമ്പക്ക നട ച്ച് കഴിക്കുന്നല്ലാണ്ട്. വേറെ രീതിക്കൊന്നും കഴിച്ചിട്ടില്ല.
ഓ ഞാൻ ചാമ്പിക്ക മരത്തിനിന്ന് പൊട്ടിച്ച് കഴിക്കല് വളരെ കുറവ്. എപ്പോഴും ഇങ്ങനെയാ കഴിക്ക. പിന്നെയിപ്പം പക്ഷെ മഴയൊക്കെ പെയതുകൊണ്ട് നല്ല പുഴുവൊക്കെ ഉണ്ടാവും. ഒന്നു നോക്കിട്ട് കഴിച്ചോളിൻ ട്ടോ.
ആണെ കൊറയക്ക കഴിച്ചു. പോയിച്ച അകസ്റ്റ് ന്നും എനിക്കറിയില്ല.
ആ ഇന്ന കൊറെ പുഴുവിനെ വയറ്റിൽ ആക്കിയിട്ടുണ്ടാവും മിക്കവാറും.
പിന്നെന്താ ഭയങ്കര പുള്ളിയുണ്ട്.
ആ നമ്മള് ആ ഉപ്പും മുളകും ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത്ര പുളി അറിയില്ല. നല്ല രസത്തിൽ നമ്മൾ ഇങ്ങനെ കഴിച്ചു പോകും. അതെ അതെ അപ്പൊ നല്ല ടേസ്റ്റ് നമ്മള് കഴിച്ചു പോവും.
ആ അതടിപൊളിയാണ്.
ഉം എന്നാ ശരിട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. ആ വീട്ടിക്കൊക്കെ വിളിക്കണം ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം.
ഓ ക്കെ.. ബൈ
ഓക്കേ ബൈ.